കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ ഉണ്ട് ണ്ട് ഹലോ
ചായ ഒക്കെ കുടിച്ചോ ഹലോ ചായ ആഹ കേക്കാൻ പറ്റുന്നുണ്ട്. എന്തോണ്ട് ചായടെ കൂടെ ക്കടി.
ചായടെ കൂടെണ്ടാ ബ്രെഡ്
ആ
നെയ്യ് മുക്കി പോരിച്ച്
ആ ആ ആ
അവിടൊ
ഇവിടാണെങ്കി ചായട കൂടെ രാവിലത്തെ അപ്പം ഉണ്ടാര്ന്ന് പിന്നെ അൽബൂരി ഇരിപ്പുണ്ടായിരുന്നു അൽബൂരി
ആഹ ആഹ്
അൽബൂരിയൊക്കെ ഇഷ്ടാണോ
ആ ഇഷ്ടവാ
ആ
മഴയുണ്ടോ ഇന്ന്
ഇന്ന് ഇവിടെ മഴയില്ലട്ടോ രാവിലെ നല്ല മഴയായിര്ന്നു പക്ഷെ ഭയങ്കര കോളും അത് കഴിഞ്ഞന് ശേഷം നല്ല വെയില ഇപ്പൊ തുണിയെല്ലാം നല്ല രീതീൽ ഒണക്കി ക്കെടുക്കാൻ പറ്റിട്ടുണ്ട് ഈ വെയിലില് ഇ ഇകേടാ
ഇവിടെയും ഇവിടേം രാവിലെ മഴയാര്ന്ന് പിന്നെ ഉച്ചവാരം മഴക്കോളാരുന്നു ഇപ്പൊ പിന്നൊരു വെയിലുണ്ട് ഉം പിന്നെ വൈകിട്ട് മിറ്റവടിയൊക്കെ കഴിഞൊ
ആ മിറ്റവടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ജൂൺ അഞ്ചല്ലായിരുന്നൊ കുട്ടികള് സ്കൂളിൽ പോയിട്ട് പ്ലാന്റ് ഒക്കെ കൊണ്ടുവന്നോ
ആ കൊണ്ട് വന്ന് കൊണ്ടുവന്ന് ഒരു മാവിന്റെ തൈ
ആ നട്ടോ അതൊക്കെ
നട്ടില്ല ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നു മം പിന്നെ പോ ച്ചറൊക്കെ തയ്യാറാക്കണമായിരുന്നോ
എല്ലാം തയ്യാറാക്കികൊടുയി കുട്ടികള് മുദ്രാവാക്യങ്ങളും
ആ ഇവിടെ ഇന്ന് രാവിലെ ആയിരുന്ന് എല്ലാം റെഡി ആക്കിയത്
ആ
ഉം ട്യൂഷനും കഴിഞ്ഞ് എട്ട് മണിക്ക് വരും
ആ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ആ
ആ ഇത അതങ്ങ് ചെയ്യാൻ പറഞ്ഞാ കേക്കത്തില്ല പിന്നാ രാവിലെ ആയിരുന്നു എല്ലാം ചെയ്തോണ്ട് പോയെ
ആ
പിന്നെ എല്ലാരും എന്തെ
എല്ലാരും ഇവിടൊക്കെ ണ്ട്
ഉം
അവിടെ എല്ലാരും എന്ത്യെ
എല്ലാരും മോള് ട്യൂഷനുണ്ട് വൈകിട്ട് ആറ് മണിയാകും വരാൻ മോൻ സ്കൂളീന്ന് വന്നു കഴിക്കുന്ന് ഇനി ഇപ്പ ട്യൂഷന് പോവും പോയിട്ട് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകും നമ്മള് വിളിക്കാൻ പോണം ഉം ഉം
ഇവിടെ രണ്ട് വേരുപ്പ അത് കണ്ട ട്യൂഷ് ഷന് പോയി ആ
പിന്നെ
ഒടനി ഇനി ആറെര ഏഴ്മ ആ ആമീനൊക്കെക്കെടി അവിടെ ങ്ങനെ
ഉണ്ണിമേരി
ആഹ
ഇന്നലെ വാങ്ങിച്ചൊണ്ട് വന്നേണ് ഉം
ആഹ
വൈകീട്ട് വൈകിട്ട് ഇപ്പ മീൻ കൊണ്ട് വരും ആഹ മുളക്കറി വെ വൈകീട്ട് വൈകട്ട് മീൻ കൊണ്ട വരും ചോറൊക്കെ കൊണ്ട് പോണ്ടേ എല്ലാർക്കും
ആഹ അപ്പ രാവിലെ ജോലി ഒതുങ്ങുവായിരിക്കും അല്ലേ
ആഹ ആഹ രാവിലെ ജോലി അങ്ങൊതു
ഉം ഇവിടെ അത് കണക്കാ എല്ലാവർക്കും ചോറ് കൊണ്ടോണം രാവിലെ
ഉം ഉം അത് ന്നല്ലതാ അതുകൊണ്ട് ന്നമ്മടെ ജോലി രാവിലെഅങ്ങ് കഴിയുവേ
ആ അതെ
മറ്റേത് പഠിത്തം ഇല്ലെങ്കി ന്നമ്മള് താമസിച്ചല്ലേ എല്ലാം ഒരുക്കുന്നേ
ആഹ
അവിടെ ഇപ്പം വെയ്ലുണ്ടോ
വെയ്ലുണ്ട്
ആഹ ഇത്തിരി ദിവസം കൂടി ഇന്നാല്ലേ ഇച്ചിരി വെയ്ല് കാണ്ന്നത്
ആഹ ഇച്ചിരി വെയ്ല് ആ
തുണിയൊക്കെ ഒണക്കിയോ
ആ തുണി കാറ്റടി കൊണ്ട് ഒണങ്ങുന്നൊക്കെ ഞാൻ വാരി ഇട്ടായ്രുന്നു കൈലിയൊക്കെ ഉണക്കിയെടുത്ത് ബാക്കിയൊക്കെ അങ്ങോട്ടൊക്കെ വിരിച്ചിട്ട്
ഉം
പക്ഷെ ഇത് രാവിലെ തൊട്ടുള്ള വെയ്ലായിരുന്നേ ഇന്ന് എല്ലാ തുണിയും ഒണക്കാര്
ഒണക്കാവായിരുന്നു പക്ഷെ ഇത് ഉച്ച കഴിഞ്ഞയ്ന് ശേഷവാ ന്നല്ല വെയ്ലായത്
വെയ്ലായത്
ഉം
എനിക്ക് തോന്ന്ന്ന് ഇന്ന് എല്ലാടോം ഇങ്ങനായിരുന്നെന്ന് തോന്നു
ആയി ചെലട്ത്തൊക്കെ ന്നല്ല ന്നല്ല മഴയുണ്ടായിരുന്നു ഒത്തരൊക്കെ വിളിക്കുമ്പോ പറയുവായിര്ന്ന് എന്തു വാ അവടെ ടെല്ലാം ഇപ്പഴും ഭയങ്കര മഴയാണെന്നുള്ള കാര്യം
ആഹ ആഹ പിന്നെ മീനല്ലാതെ എന്തോ കറി വെച്ച് ഹലോ
ഇന്ന് കൂമ്പ് തോരനായ്ര്ന്ന്
ആഹ ആ കൃഷിയെക്കെ ഉണ്ടോ
ഹലോ കേക്കാൻ പറ്റ്
ആഹ കേക്കാൻ പറ്റുന്നുണ്ട് കൃഷിയൊക്കെ ഉണ്ടോ ഹലോ
ഹലോ ആ കൃഷി കൃഷി ചെയ്യാൻ വേണ്ടിട്ട്
കൃഷി ചെയ്യാൻ വേണ്ടി ഒത്തിരി സ്ഥലം ഒന്നുല്ല പക്ഷെ ഒള്ള സ്ഥലത്ത് ഹലോ കേക്കാമോ കേക്ക്ന്ന് ല്ലെ
കേക്കാം പറഞ്ഞോ കേക്കാം കേക്കാം പറഞ്ഞോ ആ ഒണ്ടണ്ട് ആ
കൃഷി ചെയ്യാൻ വേണ്ടി ഇവിടെ ഒത്തിരി സ്ഥലം ഒത്തിരി സ്ഥലൊന്നുല്ല എങ്കിലും ഉള്ള സ്ഥലം അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാറുണ്ട്
ഉം ഉം ഇവിടെയും അതേപോലെ ന്നാലും
ഒക്കെണ്ട് ആ
ഇവിടെയും മൊളകാ കൂടുതല് കാന്താരി ഉണ്ടമുളക്
ആ പഴങ്ങിഞ്ഞിക്കെ കുടിക്കാൻ നല്ലതായിരിക്കും
ആ ആ ആ അതിന് ഇവിടെ എൻ്റെ ഭർത്താവിനതൊക്കെ വേണം മൊളകൊക്കെ വേണം ഉം ചോറ് കഴിക്കാനൊക്കെ
ആ
അതുകൊണ്ടത് ഉം പിന്നെ കൊച്ചുങ്ങളെങ്ങന വണ്ടിയേലാന്നൊ പോന്ന്
ആ കൊച്ചുങ്ങള് സ്കൂൾ വണ്ടി വരും ആ രണ്ട് ദിവസം സം ഓട്ടോയിലായിരുന്നു പോകുന്നത് കൊറെ നാളായിട്ട് ഇപ്പം ഓട്ടോ മാറിപ്പ സ്കൂൾ ബസായി ണ്ട് നമുക്ക് മറ്റേ ഓട്ടോയി പോവുമ്പം എട്ട് എട്ടിരുപത് ആവുമ്പോ ഓട്ടോ വരും വരുവായിരുന്നു അന്നേരം പോണം ഇപ്പം ബസായത് കൊണ്ട് ഒ ഒമ്പതേകാലാവുമ്പം പുള്ളാരെ അങ്ങോട്ട് കൊണ്ടാക്കിയാ മതി അങ്ങനൊരിതൊണ്ട് അതേണക്കിന് വൈകിട്ട് നേരത്തെ വരുവേം ചെയ്യും മൂന്നര ആവുമ്പോഴത്തേക്ക് വരും
ആ ചോറ് കൊണ്ടുപോവോ
ആ എല്ലാരും ഉണ്ടല്ലോ എല്ലാർക്കും ചോറ് കൊണ്ട്പോണം
ആ ആ അപ്പൊ രാവിലെ കാപ്പീ ഒക്കെ എടുക്കുവല്ലിയൊ
ആ രാവിലെ കാപ്പിയൊക്കെ എടുക്കും എല്ലാവർക്കും സ്കൂളിൽ പോവണ്ടേ പുള്ളാർക്കൊക്കെ കാപ്പി വേണം ചെല പലഹാരം ങ്ങളൊന്നും പുള്ളാർക്ക് ഇഷ്ടല്ല പുട്ടും അതൊന്നും പുള്ളാര് കഴിക്കത്തില്ല പുള്ളാർക്ക് അപ്പോം കറിയും ദോശേം കറിയും
ആ
കറിയും ഇഡലിം കറിയും പഷേ
എളകയാക്ക് പുട്ടായാലും ഉപ്പ്മാവായാലും ത്ക്ഷെ മൂത്താക്ക് ഈ ഫുഡിനോടൊക്കെ ഒരു ഇച്ചിരി ഇതാ അപ്പൊ അവ്ക്ക്ങ്ങനെ കറി ഒള്ളതിനോടൊക്കെയാ ഇഷ്ടം എളയാക്കാണെങ്കി പഞ്ചസാരക്കി തിന്നുന്നത് ഭയങ്കര ഇഷ്ട പക്ഷെ മൂത്താക്ക് കറി തന്നെ കൂട്ടി തിന്നാതും കെഴങ് കറി ചമ്മന് തിയൊന്നുഷ്ടല്ല അവിടെ എങ്ങനെയാ കുട്ടികളൊക്കെ
ഇവിടേങ്ങന മൂത്ത ആക്ക് മോക്ക് കറികള് വേണം മോന് പിന്നെ കറിയൊന്നും വേണ്ട അവന് പഞ്ചാര കോറിയിട്ടായാലും അവൻ കഴിക്കും മോക്ക് അങ്ങനല്ല മോൾക്ക് ഏ ഏഴ് മണി ആകുമ്പോ പോണം അപ്പൊ അമ്മ ആ സമയം ആവുമ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ റെഡി ആക്കണം
ആ
ഉം എല്ലാം വെച്ച് ആ സമയ ആവുമ്പോ മോളെ വിടണം
ഇന്ന് ഞാന് ഇന്ന്ന്നെ ഒരാള് വിളിച്ചായിുന്നോ എവിടെ രാവിലെ ഒമ്പത് കാല്ല ആവുമ്പോ പോയാ മതി ഇപ്പം ബസ്സ് ആയത് കൊണ്ടേയ്. ഇന്ന് ഇന്ന. ന്നെ ഒരാൾ വിളിച്ചായിരുന്നു അന്നേരം ഞാൻ ചോദിച്ചു ഇന്ന് എന്താ അവിടുത്തെ സ്പെഷ്യൽന്ന് കേട്ടോ. അന്നരം. അവരെന്റെ അടുത്ത് തിരിച് പറഞ്ഞു ഉലുവ ചോറ്.
അതെന്തുവാ?
ആന ഹ അത് മുസ്ലിംസാ അയ്യോ. ആ അവരേ ആ അവർക്കിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാണ് ഉലുവാച്ചോറ്
ആ ആ ആ.
പിന്നെ.
അത അവർടെ സ്ഥലത്തിന്റെ ആയിരിക്കും ഇല്ല്യയോ അവരെ സ്ഥല. തൊര.
തലത്.
ആ കറിയും. കറിയും ചോറുക്കെ വ്യത്യാസ ഇല്ലേ ഓരോര്ത്തർക്ക്.
ആ
പിന്നെ ബെസാക്ക
ആദ്യമായിട്ട് കേൾക്കോ അങ്ങനെരു ഐറ്റം ഉലുവാ ചോറ് നമ്മുടെ കൊച്ചുള്ളിയും തേങ്ങാപ്പീരയും ഉലുവായും ചോറൂ ഇട്ട് വറ്റിച്ചെടുക്കുന്ന ചോറ് അതിന് ഇന്റെ കൂടെ ബീഫ് കറി.
അപ്പൊ കയ്പൊന്നും കാണത്തില്ലായിരിക്കും.
ആ അതിന ക്കറിയതില്ല ലക്ഷെ നല്ല ടെസ്റ്റ് ആണന്ന് പറയുന്നു.
അ ആ.
ഉം.
തക്കാളിച്ചോറൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഉലവാച്ചോറൊ ന്ന്
ആ ലെമൺ റൈസ് ആ.
പിന്നെ ബസൊക്കെ കേറാവീ ഒത്തിരി വരണോ?
പിന്നന്നതാ എങ്കി ശരി ഞാൻ വിളിക്കാടാ.
ആ ശരി.